പ്രോഗ്രസ്
ഹലോ ആഹ് വിളിച്ചോ വിളിച്ചോ ആ കേക്കാം കേക്കാം കേ
സുഖായ്ട്ടിരിക്കുന്നാ
ആഹ് സുഖായ്ട്ടിരിക്കുന്നു പിന്നെ
രാവില് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയോ
ആഹ് ഉച്ചകത്തേക്ക് ഒക്കെഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കി പിന്നെ ഏഹ് ഞാനേ ഞാനൊരു ജോലി ചെയ്യുന്ന ആളാ അപ്പൊ ഞാൻ പോയിട്ട് ഇപ്പ ഇങ്ങോട്ട് വന്നതേ ഒള്ളൂ ഇപ്പ ഞാൻ കഴിച്ചിട്ട് ഞാൻ ഇരിക്കുവായിരുന്നു അപ്പൊ ഞാൻ വിയാരിച്ച് തന്നെ അ ഒന്ന് വിളിക്കാന്നോർത്തു അപ്പൊ അന്നേര അന്നേര ഞാൻ വിളിച്ചത് അപ്പം പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചല്ലോ പിന്നെ വേറെ എന്തോ ഉണ്ട് വിശേഷവായിട്ട് മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ
മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്ന് മോള് ഇപ്പം പത്താം ക്ലാസ് ജയിച്ച് അപ്പോ ഇഞ്ഞി ഹയർ സ്റ്റഡീസിന് ഏത് ഉം
ബി എ ബി എച്ച് എസ് സി നല്ലതാ കേട്ടോ ബി എച്ച് എസ് സി ബി എച്ച് സി അതല്ലേ വൊക്കേഷണൽ ഹയ് ഇത് നമ്മുടെ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് കൂടെ അല്ലയോ പഠിക്കുന്നേ അപ്പൊ അങ്ങനെ ഇപ്പ മെഡിക്കൽ പരമായിട്ടോ ഇപ്പ പോകുന്ന പുള്ളേർക്ക് ആണെ മാക്സ് പഠിക്കണ്ട ആവശ്യമില്ലല്ലോ അത്
അത് പഠിച്ചാലേ നമുക്ക് എൻട്രൻസ് ഒക്കെ എഴുതി എഴുതാല്ലേ
അപ്പൊ അങ്ങനെ അത് നല്ല അത് ഹലോ നമ്മുടെ ഈ ആ അത് പഠിച്ചാ പിന്നെ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പ സയൻസ് ഇപ്പം നമുക് പം ബി ച്ചസ്സി എന്ന് പറയുമ്പം ആഹ് അതിനകത്ത് പിന്നെ നമുക്ക് ഒരു തൊഴിലധിഷ്ഠിതമാ അപ്പൊ എന്റെ മോന് അതാ ടീച്ചേഴ്സ് ചേരന്നം ഇപ്പ അവൻ ജി ഡി എ എന്നു വെച്ചാ നേഴ്സിംഗാ നേഴ്സിങ്ങിന്റെ എടുത്തേക്കുന്നത് പിന്നെ ഏഹ് ലാബിന്റെ ഒണ്ട് അങ്ങനെ പലതൊണ്ട് പിന്നെ ഇപ്പ എഞ്ചിനീയറിംഗാണെങ്കി സിവിലൊണ്ട് അങ്ങനെ പലയിതായിട്ടുണ്ട് പക്ഷേ ഇവർക്കൊരു കാര്യന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഇവരെ സർട്ടിഫിക്കറ്റ് വാല്യൂ മറ്റവര് എച്ച് എസ് സി കഴിയുന്നവരന്ന് പറഞ്ഞാ അവർക്ക് അവർ തൊഴിൽപരമായിട്ടൊന്നും പഠിക്കിന്നെ ഇവര്ടെ കയ്യിലൊരു അഡീഷണൽ ഒരു സ കിറ്റോടെ കിട്ടുവാ ഇപ്പ ഈ ജി ഡിയെ കഴിഞ്ഞ പുള്ളാർ ക്ക്ന്ന് പറഞ്ഞ് കഴിയുമ്പം അവർക്ക് ഇപ്പൊ ഒരു ഏഹ് അവര്ടെ ഇത് ആഹ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയാ തന്നെ അവർക്കിപ്പ ഇത് വെച്ചൊരു നേഴ്സിംഗ് അസിസ്റ്റാന്റായിട്ടാന്നേലൊരു ഒരു ഹോസ് കേറാൻ പറ്റൂ പിന്നെ പിന്നെ അറിയാവോ പിന്നെ അതുപോലാണ് ഈ പണ്ട് ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ചോരൊക്കെയാ ഇപ്പം നമ്മടെ ഈ ആഹ് മൃഗാശുവത്രിയിലൊക്കെ
ആഹ് ആഹ് ഹാ ഹാ
പിന്നെ ഫീൽഡ് ഓഫീസേഴ്സായിട്ടൊക്കെ കേറ്ന്നൊണ്ട് ഇഷ്ടം ഇപ്പം വേറെ ഒരോ പുള്ളാര് ഇല്ലാ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒത്തിരി കുറിച്ച് ആർക്കും അറിയത്തില്ല സത്യത്തില് അത് ഇപ്പം ഓഹ് പിന്നെ ഏഹ് മെഡിക്കൽ പരമായി ട്ട് പോവുന്ന പുള്ളാർക്കാണെങ്കി ഈ അപ്പൊ അവർക്ക് മാത്സ് പഠിക്കെണ്ടായല്ലോ അവര് ഈ മാത്സ് സ് പഠിക്ക്യുന്നേന് പ ഈ പറയുന്ന നേഴ്സിങ്ങിന്റെ കാര്യങ്ങള് പഠിക്ക്യിന്നെ പിന്നെ ഒരെണ്ണം കൊണ്ട് അവർക്ക് ഇഷ് ഹിന്ദി വേണ്ടാ ഇംഗ്ലീഷുണ്ട് പിന്നെ ഇ ഡിന്ന് പറയുന്ന ഒരു സബ്ജക്ടുണ്ട് പിന്നെ മറ്റേതു പോലെ ത ന്നെയാണ് ആഹ് ബയോളജി കെമിസ്ട്രി ഏഹ് പിന്നെ ഏഹ് ഫിസിക്സ് മറ്റോർക്കിപ്പം അല്ലാത്തവർക്കാണെങ്കില് ഉം പറഞ്ഞു
ഇത് കഴിഞ്ഞിട്ട് വേണം ഡിഗ്രിക്ക് വേണേലും പോകാൻ അല്ലെ
എല്ലാത്തിനും പോവാം ഒരു കൊ എല്ലാം നമ്മടെ സെയിം കോഴ്സ് തന്നെയാണ് അത് ആർക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ലായിരുന്നു അയിനെ കുറിച്ച് സെയിം കോഴ്സാ സെയിം എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് തലവേദന കൊറവുണ്ട് പിന്നെ നല്ല സ്കൂള് കിട്ടണം കേട്ടോ അതില്ലാന്ന് പറയാൻ പറ്റത്തില്ല നല്ല സ്കൂള് കിട്ടണം നല്ല തീ ടീച്ചേഴ്സൊക്കെയാണ് ആത്മാ പെൺപിള്ളാര് ഒക്കെയാണേ നന്നായിട്ട് പഠിക്കും ആൺപിള്ളാരല്ലെ ഇച്ചിരിയെങ്കിലും ഒഴപ്പുന്നത് നന്നായിട്ട് പഠിക്കാൻ പറ്റും നന്നായിട്ട് ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പഠിക്കുവാ എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുവാ നല്ല
ആഹ് ആഹ് ആഹ് എന്നിട്ട് ഇഞ്ഞ്പ്പം അതിനോട് അപ്ലൈയ്യാ നേരം ഉം ഞാന് എന്താ വിചാരിച്ചേ അവള് ആഹ് ഓപ്പണായി ഓപ്പണായി ആഹ് ഓപ്പണായി ഇന്നലെ ഉം ആഹ് അഹ്
ക്ക്യൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്
ഉഹ്
അല്ല എഞ്ചിനീയറിങ് പഠിക്ക്യുന്നവരാണെങ്കില് എഞ്ചിനീയറിങ് എടുക്കുവരാണെങ്കില് അവർക്ക് ഏഹ് ഇള്ളേ ബയോളജി പഠിക്കുവാ അപ്പൊ അവർക്ക് എഞ്ചിനീയറിംഗ്സ് സംബന്ധമായിട്ടുള്ളതായിരിക്കും അവര് പഠിക്ക്യുന്ന
ഓഹ്
നമ്മള് പക്ഷേല്ലാ അറിയാമോ നമ്മടെ പണ്ടത്തെ ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പും ഇത് തന്നെ സെയിമാണ് ഈ വി എച്ച് എസി ഈ സെയിം ഓഹ് ഇവര് ഇത് തന്നെയാണ് ഇവരെ കെമിസ്ട്രി ഫിസിക്സ് ഇതെല്ലാം സെയിം ബുക്കാ വി എച്ച് എസ് ഇയെടെ
ഗ്രൂപ്പിന് പണ്ടേ ബയോളജി പഠിക്കേണ്ടല്ലേ അയിന് പകരം മാത്‌സ് പഠിക്കണല്ലോ ആഹ് ഓഹ് ഓഹ് ഓഹ് ആഹ് ആഹ്
വി എച്ച് എസ് ഇ ന്ന് പറഞ്ഞ് ഒരു വ്യത്യാസവുല്ല ഒരു വ്യത്യാ പക്ഷേ വി എച്ച് എസ് ഇ പഠിക്കുമ്പോ ഒരു ഒരു സർട്ടിഫിക്കറ്റ് അഡീഷണലായിട്ട് ഇവർക്ക്
ആഹ് അത് പ്രശ്നാ ആഹ് അത് പി എസ് സി ടെ ആഹ് പി എസ് സി എഴുതിയാലുവേ ആഹ് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കി
ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ഇതാന്നാ പറയുന്നത് അതിന് നോർത്ത് ഇന്ത്യയിൽ ലെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിന് നല്ല വാല്യു ഉണ്ടെന്നാണ് പറയുന്നത്
വേണങ്കി ഇത് കഴിഞ്ഞിട്ട് വേണേൽ പോളിടെക്നിക്കിൽ വേണമെങ്കിലും പോകാല്ലേ ആഹ് ഹ്മ് അപ്പം നല്ലൊരു കോഴ്സാണ് ഞാനിത് വരെ ഉദ്ദേശിച്ചെ ഏഹ് പിന്നെ ഞാൻ വിചാരിച്ചെ സയൻസ് എടുത്തിട്ട്
മോളാന്നോ മോനാന്നോ
ആഹ് അത് വേണ്ട പത്താം ക്ലാസിന്റെ മാർക്ക് മോള് മോള്
ആഹ് പത്താം ക്ലാസിന്റെ വഴീന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്താം ക്ലാസ്സിന്റെ ആണല്ലോ അവര് അത് നോക്കുന്നേ നല്ല മാർക്ക് ഉണ്ടേൽ പോകാമല്ലോ
ആഹ് ഞാൻ വിചാരിച്ചെ ആഹ് ഞാൻ ഉദ്ദേശിച്ചെത് എന്തുവാ പ്ലസ് ടു ആവുന്നെ സയൻസ് അങ്ങ് എടുപ്പിക്കാന്നായിരുന്നു അവൾക്കും സയൻസ് എടുക്കാനാ ഇഷ്ടം ട്ടാ എന്നിട്ട് എടക്ക് പറയും സി എ ഇഷ്ടമാണെന്ന് പറയും അപ്പം വിചാരിച്ചു സയൻസ് എടുത്ത് കഴിഞ്ഞാൽ വേണേൽ സി എയ്ക്കും പോവാം
കൊമേഴ്സും ഉണ്ട് കേട്ടോ വി എച്ച് എസ് സിയിൽ കൊമേഴ്സുണ്ട്
കൊമേഴ്സ് ആഹ് അപ്പൊ അങ്ങനെ നോക്കാം കൊമേഴ്സിലോട്ട് നോക്കിയാലും മതിയല്ല വി എച്ച് എസ് സി കൊമേഴ്സ് ആകുമ്പോൾ സി എയ്ക്ക് പോണമെങ്കിലോ ഡിഗ്രിക്ക് പോണേലും ഫുള്ള് എ പ്ലസായിരുന്നു
ആഹ് അപ്പൊ അങ്ങനെയുള്ള കുട്ടിയൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കൊച്ച്
ആഹ് സയൻസൊക്കെ ഇഷ്ടമാണ് മാത്‌സൊക്കെ ഇഷ്ടമുള്ള ആളാണ്
മ്മ് മ്മ്
അന്നേരം അങ്ങനെ
പിള്ളേര് പിന്നെ ചെല പിള്ളേരുണ്ടെങ്കിൽ അങ്ങ് ഒഴപ്പും ചെല പിള്ളോരൊക്കെ ഉണ്ട് പ്ലസ് ടു ചെല്ലുമ്പോൾ ശരിക്ക് അങ്ങ് ഒഴപ്പും
പ്ലസ് വണ്ണിൽ അങ്ങ് ഒളപ്പിക്കളയും ആഹ് പ്ല പ്ലസ് വൺ ആഹ് ആഹ് ആഹ് അവർക്ക് ഇത് സ്കൂള് പോലെല്ലല്ലേ ആഹ് കൊറച്ചും കൂടെ ഫ്രീഡം ഒക്കെ കിട്ടത്തില്ലേ അന്നേരം അവരങ്ങ് എൻജോയ് ചെയ്യും അതാണ് കാര്യം ഉം ഇപ്പം പിന്നെ ട്യൂഷനൊക്കെ പോണം എന്നാല്ലല്ലെ ശരിയാവും
ആഹ് ട്യൂഷൻ നല്ല ടീച്ചേഴ്സ് സ്കൂളിലെ നല്ല ടീച്ചേഴ്‌സ് ടീച്ചേഴ്‌സ് ആണേ സത്യം പറഞ്ഞ ട്യൂഷന്റെ ആവശ്യം ഇല്ല
ഇല്ല ആഹ്
സത്യത്തി നല്ല നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടായല് പിള്ളാരും കൂടി ഇടിവൊക്ക ഇപ്പൊ എ പ്ലസ് ഒക്കെ ആ സ്ഥിതിക്ക് ഇവൾ പോകണ്ട കാര്യവും ഇല്ല ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ശ്രദ്ധി പിന്നെ ഞാൻ എന്താ ഇതിന് മനസ്സിലാക്കിയിട്ട് ട്ടുള്ളത് പറഞ്ഞാ പണ്ടത്തെ പോലെല്ല നമ്മള് പഠിക്കുമ്പോഴത്തെ പോലല്ല ഇപ്പോഴത്തെ ടീച്ചേഴ്സ് സ ത്യത്തിൽ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇവരെ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട് നമ്മള് പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നു ന്നില്ല അങ്ങനെ അന്ന് ആ സമയത്തൊന്നും അത്ര ശ്രദ്ധിക്കുവായിുന്നും തോന്നുന്നില്ല ടീച്ചേഴ്സിന് അങ്ങനെ ഒരു ശ്രദ്ധയുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇപ്പം ശ്രദ്ധിക്കുന്ന പോലുള്ള
ആ ഇപ്പം ശ്രദ്ധിക്കും അവർക്ക് മാർക്ക് ക്ക് കൊറഞ്ഞാല് അവർക്ക് മോല ട്ട്അതിന്റെ ആൻസർ പറയണം പ്രിൻസിപ്പാള് വഴക്ക് പറയ് അവരെ
ആഹ് അപ്പൊ ഈ ട്യൂഷൻ
ആഹ്
കാര്യങ്ങളൊക്കെ അത്തന്നെ ഇപ്പൊ ഓൺലൈൻ വഴിക്കാണ് ഇഷ്ടം പോലില്ല യൂട്യൂബ് വഴിയോ ഇഷ്ടം പോലില്ലേ നല്ല ക്ലാസ് പഠിക്കേണ്ട പിള്ളേർക്കൊക്കെ അങ്ങനെ പഠിക്കേണ്ട പിന്നെ ട്യൂഷന്റെ ഒന്നും ഒരു കാര്യോല്ല പഠിക്കേണ്ട പിള്ളേർക്ക് ശരിക്കും
പോക്കും വരവും ആ പേക്കും വരവും കൂടെ ആ ക്ഷീണവും കൂടെ മറന്നു ഒന്നമത് ട്യൂഷൻന്നറഞ്ഞാ ഒന്നീ വെളുപ്പാൻ കാലത്ത് അല്ലെങ്കിൽ വൈകിട്ട് ആറുമണിക്ക് ശേഷം
അത് തന്നെ അതെ
വരുമ്പഴത്തേനും പഠിക്കാൻ ടൈം കിട്ടത്തില്ല വീട്ട് വരുമ്പോ പിന്നെ അവർക്ക് ക്ഷീണവാ പോകുമ്പോനല്ലപോലെ ഫുഡ്‌ ഒന്നും കഴിച്ചിട്ടല്ലല്ലോ പോകുന്നേ അതോണ്ട് പിന്നെ പോവുന്നേല്ലേ നമുക്കറിയാം ചേച്ചീടെ മോളൊക്കെ സയൻസ് എടുത്തിട്ട് ആറ് മണിക്ക് ട്യൂഷന് പോവും പിന്നെ രാവിലെ ഈ ആറ് മണിക്ക് പോകുന്ന കുഞ്ഞുങ്ങള് ഫുഡ് നല്ല പോലെ കഴിക്കത്തില്ലല്ലേ പന്നെ ഉച്ചക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വൈകി ട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇങ്ങ് വരുമ്പഴത്തേന് പിന്നെ അവർക്ക് ഒന്ന് ഒറങ്ങാനെ സമയൊള്ള് പഠിക്കാൻ സമയില്ല അത്രയും ക്ഷീണവാണ് ആഹ് അതാ ആഹ്
ഇപ്പത്തെ പിള്ളാർക്ക് എന്തുവാ എന്ത്‌വേലും സംശയം ഒണ്ടേലും നേരെ യൂട്യൂബി നോക്കിയാ മതി ഇല്ലേ നമ്മള് പഠിക്കണ സമയത്ത് ഒരു സംശയം ഒണ്ടെ ഒന്നീ ട്യുഷന് പോയി സാർമ്മാരോട് ചോദിക്കണം അല്ലെങ്കി
ഉം അഹ് അത്രയും പറഞ്ഞു തരാൻ പോലും ആരും ഇല്ലല്ലോ പേരെൻ ആഹ് ആഹ് ഗൂഗിളീ നോക്കി അപ്പഴേ അവര് ക്ലിയറെയ്യും നമുക്കാന്നേ പേരൻസിന് അല്ല നമ്മക്കാണ് നമ്മടെ സമയത്താന്നെ പേരൻസിന് പോലും അറിയത്തില്ല ആഹ് അന്നത്തെ കാലത്ത് അങ്ങനെ ആണ് പേരന്റ്സ് അവര് ആ അത്രെ അവർക്ക് പറഞ്ഞ് അവർ ക്കത്രെ പറഞ്ഞു തരാനും അറിയത്തില്ലല്ലോ സംശയം ഒണ്ടെങ്കിലും പറഞ്ഞു തരാനും അറിയത്തില്ല ഉം ആഹ് അവരും എല്ലാം എജ്യൂക്കേറ്റഡല്ലെ അവർക്ക് കാര്യങ്ങളറിയാം ആഹ് ആന്ന് അവരിത്രയും പ്രഷറൊക്കെ കൊടുത്ത് പഠിപ്പിക്കും പിന്നെ അവരിപ്പ നമ്മളൊക്കെ അതി ഇപ്പഴേ പറഞ് ചെറുതിലേ പറഞ്ഞ് കൊടുക്കത്തില്ലെ പഠിത്തം ഒണ്ടെങ്കിലേ എവിടെ ചെന്നാലേ ഒരു വാല്യൂ ഉള്ള് എന്നൊള്ള രീതീല് നമ്മള് പറഞ്ഞു കൊടുക്കുവല്ലേ പക്ഷെ നമ്മടെ കാലത്ത് അങ്ങനെയൊന്നും പറഞ്ഞു തരത്തില്ലല്ലോ പഠിക്കാ പഠിച്ചാ നമുക്ക് കൊള്ളാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആരിന്ന് ആഹ് അതാണ് ഇപ്പഴത്തെ ഒരു വ്യത്യാസം ഉം ആഹ് പിന്നെ വേറെന്തോണ്ട് വേറെ വിശേഷങ്ങള് ആഹ് അങ്ങനാ ഉം ഞാനും അന്നേരം ഹയർ സെക്കൻഡ്രിക്ക് തന്നെ ആഹ് ഉണ്ട് ആഹ് നാട്ടിലാണ് നാട്ടിലാണ്
ഉം ഈ ഒരു മോള് ഇനി അടുത്ത എളയതോ മൂത്തതോ മഴ ഇവിടെ നല്ല മഴയായിരുന്നു രാവിലെ കേട്ടോ രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പഴും ഒന്ന് എടയ്ക്കൊന്നു ഒരു തെളിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ ഒരു മഴക്കോളൊക്കെ ആയി പിന്നേം
ആഹ് നമ്മുക്കും അതുപോലെ തന്നെ രാവിലെ ഭയങ്കര മഴയായിരുന്ന് അത് കഴിഞ്ഞേന് ശേഷം ഇപ്പം ഒരു വെയിലൊക്കെ വരുന്ന് വെയിലാണെങ്കില് മഴയാന്നെങ്കി മഴ ചെറുതായിട്ട്
അത് എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തങ്ങാണ്ട് ക്കെ ഒള്ളതാ അതില് നിങ്ങള് നിങ്ങള് എനിക്കു തോന്നുന്നു ഞങ്ങടെ ഈ പത്തനംതിട്ട ഡിസ്ട്രി‌ക്കിലൊള്ള ആൾക്കാരാ
ആഹ് ആഹ് സംസാരം കേട്ടപ്പൊ ഞമ്മള് തിരുവനന്തപുരം.
ആഹ് അല്ല നമ്മടെ ചിലര് നമുക്ക് സംസാരം കേട്ടാ അറിയാം. നമ്മടീ ഒരു
ഉം ആഹ് വ്യത്യാസം വരുന്നില്ല ആഹ് അതെ അതെ പിന്നെ നമുക്ക് ചൂട് ഭയങ്കരമാണ്.
ഞങ്ങ‌ക്കിവിടെ നല്ല ചൂടായിരുന്നു ഞങ്ങക്കന്ന് പറഞ്ഞ
ആഹ്
ഞങ്ങക്ക് സത്യത്തിൽ ഇവിടെ വല്ല്യ ചൂട് വരണ്ടാത്ത സ്ഥലവാ ഇവിടെ ഈ വർഷോന്നൊക്കെ പറഞ്ഞാ നല്ല ചൂടായിരുന്നു.
അഹ് ഈ വർഷം പൊതുവേ കേരളം ചുട്ടു പൊള്ളുവാല്ലായിരുന്നൊ വീട്ടിനകത്തിരുന്നാ പോലും ചൂടാരുന്ന് ഭയങ്കരമായ ചൂട് അതുകൊണ്ട് മഴെ ആന്നാന്ന് ന നമ്മുടെ ഏരിയേലൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. ഓഹ് ഇല്ലില്ല ഉം വെളിയിലൊക്കെ കറങ്ങാനൊക്കെ പോവേ ട്രിപ്പിനൊക്ക പോവാറുണ്ടൊ
ആഹ് ഓഹ് അങ്ങനെ ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനീ ജോലി ഒക്കെ ഉള്ളോണ്ടങ്ങനെ പോവാൻ പ റ്റുന്നില്ല. എനിക്ക് ഇഷ്ടവാ എനിക്ക് ട്രിപ്പൊക്കെ പോവാൻ എനി ക്ക് യാത്രയക്കെ ഭയങ്കര ഇഷ്ടവ ഞാനീയടെ വിചാരിച്ചു ഒന്ന്
പോയിട്ട് വരാന്ന്. യാത്ര പോയിട്ട് വരാന്ന് ശെരി മ്
ഈ ലൂലൊക്കെ ഒന്ന് പോയി കറങ്ങി അടിച്ച് വരണമെന്ന്.
അതെ ഉം ഉം ശ ശരി എന്നെ വിളി ക്കാം. എന്നാൽ ശരി എന്നാൽ വിളിക്കാം. വിളിക്കാം ശെരി ഓക്കെ ബൈ.
ആഹ്